ഉ ഇതൊക്കെയണ്ട വിഷ ശേഷം
എന്താ നല്ല വിശേഷം ആ
ഉം എന്താ ചോറൊക്കെ കഴിച്ചു തിന്നാ
ഇല്ല ഇല്ല
ഇല്ലാ രണ്ട് മണി കഴിഞ്ഞില്ലേ നോമ്പാണോ ആഹ് മക്കളൊക്കെ പോയില്ലേ?
എല്ലരും പോയി
ല്ല വീട്ടില്
ആഹ് ഞങ്ങനെ എന്റെ മൂത്തച്ഛന്റെ വീട്ടിലാണ്
സ്വന്തം വീടില്ലേ
വീട് തറവാട് പൊളി പെളിച്ച്ക്ക്ണ് ആ ആഹ ഇവരിവിടുക്ക് കുടിടന്നൊക്കെ ഞങ്ങള് വരുന്ന മൂന്ന് കെല്ലം ഞങ്ങിപ്പോവീട് പണി നോക്കണ്
ഏ ഏ വീട് പണി തുടങ്ങിനോ?
ഇല്ല തറപ്പണി കഴിഞ്ഞിട്ടോ ഇപ്പ രണ്ട് അണ്ട്മാസം കയ്ഞ്ഞിട്ടെള്ളൂ തറപ്പണി
വീടെടുക്കാനും ഒരു സൈഖ്യ വേണം
അതെ നീ പതി ഇങ്ങനെ ഓരോ ഓരോന്നായിട്ട് നോക്കണം
ആഹ്
പതിയെല്ലട്ടോ കുട്ടികളൊക്കെ വെൽതാവാണ് വെൽതാവ് അല്ലേ നോക്കയാണെങ്കിൽ വേഗം നോക്കൂക്കെ വാണം
ആഹ് ആഹ് ആഹ് കുട്ടികളെ കെട്ടിച്ചാനൊക്കെെയള്ള പ്രായം കുട്ടി ചെല കുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ടോ
പത്താം ക്ലാസ്സിലണോ വല്യായാള്
ആഹ ആ കുട്ട പ്രഹസനം മാത്രമല്ലേ പഠിപ്പിക്കാനും വേണം - എങ്കപ്പ ഉ ആ ഉ
പത്ത് കഴിഞ്ഞ് പത്താം ക്ലാസ് മാർക്ക് വേണംന്നാ അല്ലെങ്കിൽ നമ്മള് എവിടെയാണേങ്കലും കിട്ടുവല്ലോ
ആഹ് ആഹ് ആഹ്
ഇണ്ടെങ്കി പിന്നെ അമ്മക്ക് സ്കൂളിൽ കിട്ടിയാലല്
ആഹ് ഗവൺമെന്റ് കിട്ടിയല് ബസനും ഫസ്റ്റും ഗവണ്മെന്റ് കിട്ടിയാല് പിന്നെ ഡിഗ്രില്ലേ
വാണ്ടര്
ആ ഡിഗ്രിക്ക് പിന്നെ ഒരുപാട് കൊറച്ച് സീറ്റ് ഉള്ളത്കൊണ്ട് പെ എല്ലാർക്കും പെട്ടെന്ന് കിട്ടണം എന്നില്ല.
ആഹ അതെ അതെ
പ്ലസ് വണ്ും പ്ലസും പിന്നെ ഇനിയിപ്പം നല്ല മാർക്കൊന്നും ഇല്ലെങ്കിലും ലാസ്റ്റക്കൊക്കെ കിട്ട കിട്ടാൻ സാധ്യത ഉണ്ട്.
ഉം
ചില തന്നെ കിട്ടണമ എന്നില്ലെങ്കിലും ലാസ്റ്റ് കുറച്ചൊക്കെ കഴിഞ്ഞാലും കിട്ടാൻ സാധ്യതയൊക്കെയുണ്ട്.
ആഹ
ഉം അെ
ഞൾ പഠിച്ചതാണോ പ്ലസ് ടു ഒക്കെ പഠിച്ച ച്ച
ഞാൻ പ്ലസ് ടു വരെ പോയി പിന്നെ പ്ലസ് ടുന്നെയിന്റെ കല്യാണം. ഉം കല്യാണം കഴിഞ്ഞതോടെ പിന്നെ പോയി. പിന്നെ ആവിട മാക്ക് ഹസ്ബന്റന്റെ മാക്ക് സുഖമല്ല അ പിന്നെ അങ്ങനെ ഓലോ സുഖമല്ലാത്ത ണ്ട് പിന്നെ നമ്മളമ്മമ്മ ചോദിക്കാന മടിയണല്ലമ്മ
അതെ അതെ അതെ
അങ്ങനെ പോയി പിന്നെ കുട്ടികളായി പിന്നെ ഇതുമക് നോക്കൂലല്ലോ പക്ഷെ ഉം ഉം എന്റെ ഉപ്പ ഇ എല്ലാം ഒരുപാട് ആൾക്കാർ പണി പഠിച്ചണ പോലുണ്ട് ജോലി ചെയ്യനോലൊക്കെ കണ്ട് ഏഹ് കുട്ടികളായിട്ടും പോണോ ലെ ക്കണ്ട് അതങ്ങനെ തുടർന്ന് പോകണം. ഇന്നാ പിന്നെ മ്മ ക്കാ മക്കത് കുഴപ്പംണ്ടാവില്ല സ്റ്റോപ്പ് യ്താല് പിന്നെ
ഞാനൊക്കെ പത്താം ക്ലാസ്സ്‌ പോയിട്ടുള്ളൂ ട്ടോ അന്നൊന്നും പിന്നെ പത്താം ക്ലാസ് പതിനെട്ട് വയസ് അങ്ങനൊന്നും ഇല്ലല്ലോ
ആഹ് ആ ആ അന്റെ കല്യാണത്തിന്ന്നൊക്കെ പതിനെട്ട് വയസ്സിന്റെ കക്കന്നെ അപ്പൊ എനിക്ക് പതിനെട്ട് വയസിന് ഇപ്പം ഒരു മാസം കൂടി ഉണ്ടായിരുന്നു ഇങ്ങിട്ട് തന്നെ അത് പുറത്തൊന്നും അങ്ങനെയണ്ട് ഫോട്ടോ എടുക്കാൻ ഒന്നും സമ്മയിച്ചിട്ടില്ല. ട്ടി ലേനി പെട്ടെന്ന് അങ്ങനെ ഒരു മാസ് സായാലും പ അറിഞ്ഞാ പറ്റൂലല്ലോ
അതെ അതെ
ഉം ഇപ്പൊ ഇപ്പം പയിനെട്ടെയ്സ്സിന്റെന്നെണല് പ്പ പയിനെട്ടെയ്സ് മ്മലൊന്നും ആരും
പത്തിരുവത്തി നാല് ഇരുപത്തിമൂന്നാം വയസ്സിലെ പാൺകുട്ടിള്താണ് പാവട് ട്ടൊ
അതാണ് ആൻകുട്ടേക് ഇപ്പ കിട്ട്ണില്ല
മെന്നല് എന്റെ ആങ്ങളൊക്കെന്നെ ഞങ്ങൾ എത്ര തെരയ്ണ്ട് ന്നറിയോ ഇന്റെ അതിയെൻക്
ആ തന്നെ ആ എത്ര ആങ്ങളാരഹ്
ആ ഓനന്നെ ഉള്ളൂ ഒ രാങ്ങളേം മൂന്നു പെണ്ണ് ആ ക്കൊരു ഏട്ടത്തിം പിന്നെ ഓന്റെ തായ ഒരു അനിയത്തി അനി ത്തിന് ഇതേപോലെ പതിനെട്ടായപ്പത്തിന് കൊടുക്കും
ഏ ഏന്ന ഇപ്പൊപ്പം കുട്ടിളെ കിട്ടാം പണി കിട്ടെച്ചാല് കുട്ടിളെന്നെ തമ്മിൽ കണ്ട് കുട്ടിയെകെന്നെ പറ്റ്യൊല്ട്
അഹ് അതാണ് അതാണ് മ്മുക്ക് ഭയങ്കര അടി ഒപ്പം പഠിച്ചോരെയാണ്
ഉം ഒ സെയിം ആ് അതേ പ്രായ കാരെ ഹ് അങ്ങനെയൊക്കെയാണ് പ്പൊ ഓര് പറയാ അതാണ് വാണ്ടിയത് അറിയ അതിന് ഉമ്മീം പാപ്പാരു ഓര അതാ സമ്മതം മൂള അങ്ങനെയൊക്കെയണല്ലോ പ്പം ഉം സമ്മതം മൂളി ഇല്ലെങ്കിന് അതൊരു ആ അതാണ് നമ്മുക്കൊരു ക്ഷീണാണ് ഉം പേടിയാണ് ഇപ്പത്തെ കാലത്ത് ഇപ്പം കുട്ടിളെ വളർത്താനും പേടിയപ്പോ പല വൈക്കും പോണോല് ക പോയാ പേടിയല്ലേ
ഉം
പിന്നെന്താ വീട്ടില് ഇപ്പ മു
ആ ഇവിടെ ഒരു മൂന്ന് കുട്ടിളും കാക്കേം താതേം ണ്ട്
എ ഹെ
ഉം ഇണ്ട് വേറെ ആൾക്കാര്ണ്ട് ഒലയ്ക്കും വേറെയാണ് അഞ്ജ് ര് മൂത്തച്ഛന്മാരുണ്ട്
ആഹ് ആഹ് ആഹ് ആ ആ് ആഹ് ക്കെ വേറെ പോയാണല്ലേ
ആഹ് ഒരൊക്കെ ഞാൻ വരുമ്പോ തന്നെ പഴയ ആൾക്കാര ഇപ്പറത് മരിച്ചു
അതെ ആഹ്
ഇമ്മ ഇപ്പ മെച്ചേന്റെ വശാണ് ഇവര കൂടിയി നിക്കണുന്നത്
തന്നെ ആ ആ
പിന്നെ ഞങ്ങള് ചെയ്യണം ചെയ്യണം വെച്ചിട്ട് അങ്ങനെ നിന്നു പിന്നെ അങ്ങനെ
ആഹ്
ഇപ്പോഴാണ് ഒരുങ്ങിയത്
ആഹ് ആഹ് ഓരോ ദിവസം തോറും സാധനത്തിന് വില കൂടും
വില കൂടുകാണ്
ഉം ഉം കഴണത് നമ്മൾ പെട്ടന്ന് എടുക്കാ നല്ലേ അല്ലെങ്കിൽ ഇന്ന് കണ്ട വിലയാവില്ല നാളെ
നാളെ കാണ അതന്നെണ് കല്ലിന്റെ ആൾക്കാർ നമ്മള് എല്ലാരോടും റേറ്റ് ഒക്കെ ഇങ്ങനെ ചോദിക്കുവല്ലോ അപ്പ അൾക്കാർ ചോദിക്കും ആകുമ്പ അന്നറക്കിയ കല്ല് തന്നെ തന്നെ എത്രയേ കൂടിക്കാണ് പ ത്ത്റുപ്പയോളം വെച്ചിട്ട് കൂടിക്കാണ് ഇല്ലല്ല ഞ നമുക്ക് ഓരോന്നും ഇല്ല കല്ലൊന്നും ഇറക്കിയിട്ടില്ല ഞങ്ങൾ കല്ലറക്കാൻ വേണ്ടി നമ്മ ഓരോ ചോദിച്ചേക്കല്ല അപ്പൊ ഓരോർത്തർ പോയി ച്ച് ചോദിക്കുമ്പം പിന്നെ കല്ല് എർക്കാന കല്ലെർക്കാനും കൂടി കിട്ടാല്ലേ പ്പൊ ഒന്നാമത്.
ആഹ് സാധനം കിട്ടാണ്ടാവുല. ഉം ആ പിന്നെ എല്ലോട്ത്തും എല്ലോട്ത്തും വീട് വാണല്ലോ. വീൽഡുകളും ബിൽഡിങ്ങുകളും ഒക്കെ ആയി ആകെ അപ്പം ആദ്യ ഒര് സ് സ്ഥൽത്ത് നമ്മള് ആദ്യം കൊറേ മുന്നേ പോയിണെങ്കി ആ സ്ഥൽത്ത് പിന്നെ വര്മ്പോള് ആകെ വീടളാണ്. ഒരഴിവ് ഇണ്ടാവൂല അങ്ങനെയാണ്. ഞങ്ങളവിടെ തന്നെ അങ്ങനെ രണ്ട്, മൂന്ന് വീട് ട്ടുള്ള ഇനി ഇപ്പൊ ഞങ്ങളെ ഈ ന്നാ ഞങ്ങളെ ഈ വീ ന്റെ വീട്ട് ഞങ്ങളെ ഇന്റെ സ്വന്തം വീടിന്റെ അവിടെട്ടോ അപ്പൊ അങ്ങട്ട് വന്നാല് ആ ഒരു സ്ഥലാണെന്ന് അറിയം കൂടില്ല, അങ്ങനെ മാതിരി അവര് മക്കളൊക്കെ വീട് കയറ്റിക്കാണ്ട് കെണിപ്പിരി കെണിപ്പിരി വീടുകളാണ്, മ് അതാണ് പിന്നെ ഇങ്ങനെ സ് സാധനം ഇണ്ടാവോ? എല്ലാവരും അതന്നെ ചെറുതോന്നല്ലല്ലോ അപ്പ
ഇപ്പണ്ട് ഇല്ലാത്തവരായാലും ഉള്ളവരായാലും ഒക്കെ വല്താ ന്നല്ലേ കേറ്റുള്ളൂ വെച് മറ്റുള്ള നെലക്ക് എല്ലാരും അന്റെ ചെയ്യാം.
രണ്ട് നെല വെച്ചാല് പിന്നെ നമ്മൾ കുട്ടികൾക്ക്‌ കുട്ടികളൊക്കെണെങ്കിൽ ഇപ്പോൾ രണ്ട് മൂന്ന് കുട്ടികളാമ്പോ കുട്ടികളൊന്ന് വല്ല്യതായ കുട്ടികക്ക് ഓരോ കുട്ടികക്ക് ഓരോ റൂമ് വേണം.
വേണം അതെ അതെ
പിന്നെ നമുക്ക് പറയാനും അപ്പ ച്ച് പരമ്പര വീട് വീട്ടില് രണ്ടോ മൂന്നോ കുട്ടികളൊള്ളെങ്കിലും വേണം രണ്ട് നെല. ഒരു വീടിന്റെ അടിയിൽ രണ്ട് റൂമോ മൂന്ന് റൂമൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു ഗസ് ഒരു വിരുന്നാല് വന്നാല് കെടക്കാൻ സ്ഥലല്ല. അവമ്മ മേലെല് എങ്ങനെയല്ലേ നടക്കുള്ളൂ. അങ്ങനെ ആണം പണ്ടത്തെമാതിരി ആരും ഇടുങ്ങി അ ഒരുമിച്ച് കടക്കും ഇരിക്കൊന്നും ചെയ്യൂല്ല.
ഇല്ല ഇല്ല അതെ എല്ലാർക്കും ഒരു ഫോണ് മതി. ബന്ധോല്ല കുട്ടികൾക്കായി കളി ഇ യെല്ലോ.
ആഹ് കളില്ല മ് ഇല്ല ഫോണ് ഫോണിലെ ഗെയിമേ ഒൾക്ക് അറിയുള്ളൂ, അല്ലാത്ത കളികളൊന്നും ഇപ്പ അറിയില്ല.
ഉം
കുട്ടികളെയും പറയാൻ വജ നമ്മള് വല്ലിയവരും ഇങ്ങനെ തന്നെയാണ്, നമ്മളന്റെ ഫോണ്ന്ന് എണീ ണിക്കല്ലെല്ലോ.
പോണ കാരണം തന്നെ ഞമ്മളല്ലേ. കാര്യങ്ങളൊക്കെ ബാക്കി
അതാണ് മ് അതിൽ എന്തെങ്കിലും മെസ്സേജ് വന്നണോന്ന് നോക്കി നോക്കഞ്ഞാലൊരു സമാധ് പ്രധാനല്ല അങ്ങനെ അങ്ങനെയാണ്. രാവിലെ എണീറ്റാ അമ്മള് വാട്സപ്പോക്കീട്ടല്ലേ എണീക് എന്തെങ്കനും നോക്കാതക്കാനും വയ അപ്പോ സ്കൂള് കുട്ടികളെ സ്കൂളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പാകുമ്പോ അയ്ല് എന്തെങ്കിനും വന്ന്ണോ ഇല്ലേ എന്ന് നമ്മള് നോക്കാഞ്ഞാൽ അന്നത്തെ ദിവസം എന്തെങ്കിലും കാരണ
ആഹ് അതന്നെ അതന്നെ അത് ദിവസം നോക്കണം രണ്ടാൾക്കാരെങ്കിലും വിടാണ് ള്ളതാണിന്റെ അപ്പോ അപ്പോരത് നോക്കന്നെ വേണം അപിന്നെ അമ്മള് നോകിട്ടില്ലേ അമ്മ അഥവാ എന്തേലും മറന്ന് വെച്ച്ണാ അപ്പഴാണ് നമ്മള് കുട്ടികള് ചെലപ് പ്പം നാർതൊക്കെ വര്ണ്ടാവും ആ ഇന്നെന്താ നാർത്ത വന്നോയി
നമ്മൾ അതാണ് ഉം അങ്ങനെയാണ് പിന്നെ പിന്നെപ്പം ഒന്നും ഒഴിവാക്കാൻ വജ ഫോൺ ഒഴിവാക്കാൻ വജ നറ്റ് ഇല്ലെങ്കിനൊക്കെ എന്തോര് ബുദ്ധിമുട്ട് ട്ടാണ്
ഇപ്പഴ് എടക്ക് ഒലിപ്പി എഴുതാനായാലും എന്താണെങ്കിലും ഈ വാട്സപ്പിലാണ് വീടൊള്ളൂ
ആ അതന്നെ വാട്സപ്പിലാ വിട്ണത് ഉം കുട്ട്യാൾക്കും ഒരു ഇതാണ് അത് കുട്ട്യാള് സ്കൂള്ന്ന് ടീച്ചർമാരോട് പറയാ ഇത് വാട്സപ്പില് വിടു വിടുന്ന് കുട്ട്യാക്ക് അറിയെങ്കി കൂട്ട്യാള് സ്കൂള്ന്ന് എഴ്താതെ വരാണ്. അങ്ങനെയൊക്കെയാണോ ഇപ്പത്തെ കുട്ട്യാള്. ഓലെ കാലം അങ്ങനെയി പോയി
അതെ അതെ ന്നാ കൊറോണ വന്നേന്റെഷായാതാട്ടോ ഇങ്ങനെ ര് ഫോണ്‌മ്മ അഡിക്ട്റ്റായിറ്റും അഡിക്റ്റായിറ്റ് ഇര്ത്തൊക്കെ അല്ലാതൊന്നും ഇങ്ങന്യാണ്ട് ഇര്ന്നിന്നില്ല. ചെല ഇല്ലാത്തൊര് ക്ക്യാ ഫോണ്‌ വേടി ക്കേണ്ടി വന്നല്ലോ സാദാ സെറ്റാക കയ്യിലും പിന്നെ ഇതൊക്കെ ക്യാമറ സെറ്റാ ക്കി നമ്മ സാധാരക്കാരെ കയ്യിലൊക്കെ ചെറിയ സെറ്റോള്ളുണ്ടായി
ആ ഇപ്പങ്ങ
അതെ ഇണ്ടാവും ഈ പണിക്കൊക്കെ പോണെ ആണുങ്ങളൊക്കെ കരിച്ചിൽ കാണാ
ആ അത് അത്ണ്ടാവും ഓൽ മറ്റത് ഉപയോയിക്കാൻ ബുദ്ധിമു
ബുദ്ധിമുട്ടായ കാരണം രണ്ടെണ്ണം ഇണ്ടാവും ഒന്ന് അത് കയ്യ് പുട്ച്ച് നടക്കും അങ്ങനെ
പിന്നെ എന്തെക്കെയാണ് ആ ആയിക്കോട്ടെന്നാ ഉം